ഹലോ എങ്ങനെ
അല്ല റേഞ്ചിന്റെ പ്രശ്നംണ്ടോക്കിയ മഴ ഒക്കെ ആവുമ്പളേ കേൾക്കണില്ലേ
ആഹ് കേക്കണ്ണ്ട് പറഞ്ഞോളി
ആഹ്, സുഖല്ലേ ചായക്കെ കുടിച്ചില്ലേ?
ഉം സുഖാണ് എവിടെ പോണു.
ആഹ്
എന്താ വിശേഷം, ങ്ങള വിശേഷം എന്താ?
സുഖാണ് അങ്ങനെ പോണ് ചായൊക്കെ കുടിച്ചില്ലേ?
ചായ കുടിച്ചോ ആഹ കുടിച്ചേയിന്ന്
ആ ഹും
ഉം വൈകുന്നേരം ഫുഡ് കഴിക്കാനായില്ലേ
ആഹ്.
ചായന്റെ പരിപാടി ഇനിക്കില്ല ഞാൻ വല്ലപ്പോയൊക്കെ ചായ കുടിക്കലലൊള്ളൂ.
ആഹ്, അങ്ങനെ, ആഹ്. എന്തേ വർക്കൊക്കെ ചെയ്യിണ്ടോ? ഹലോ ഹലോ ആഹ്. ഹലോ